ആ
ലോ
ഹലോ
ആ എന്താക്കിന്ന് വിശേ
ഹലോ നല്ല വിശേഷം സുഖം തന്നെ നല്ലത്
എന്താ പണി എന്താണ്? പണി
ഇല്ല ഇങ്ങനെരിക്ക ഒരു പരിവാടി ഇണ്ടായിന്ന് സ്കൂൾ ല് ഇന്ന് അത് കഴിഞ്ഞുവന്നിങ്ങനെരിക്കാ
അത്ശരി പരി വാടി കയിഞ്ഞോ
പരിവാടി കഴിഞ്ഞു ട്ടിൻ്റെ കയ്ഞു അങ്ങനെ പോന്ന് മുയിവനായ്
ആഹ് അല്ലാതും കയ്യണെങ്കി എല്ലാവര്തൂടിം കയ്യണെങ്കില്
സമയം കൊറച്ചാവൊയ് ആ അത് ചെറിയ പ്രശ്ണണ്ടായിട്ട് നീ ട്ടി വെച്ചതേനി ഉം അപ്പ ആ വാർഷികം ഇന്നന്നെ ദിവസത്ത്കാക്കിയേതാ
ആ എന്ത് എന്ത് പരിവാടിക്കേനു കുട്ടിണ്ടായിര്ന്ന്
ഡാൻസിനേണ്
ഏ ഉശാറായി കളിച്ചിലേ
നന്നായി കളി ച്ചു ഇപ്പ കു ട്ട്യേളൊന്നും പണ്ടത്തെ പോലെല്ലെ
ആ
നന്നായി കളിക്കും പ്പൊ പണ്ട് സ്വന്ത
ഇപ്പൊ കൊർച്ചൊരു ദിവസം മതി ഓലെ പടിപിചെട്കാന്
ആഹ് അവും ഞമ്മള് വല്ലാതെ പടിപ്പിക്കണ്ട അതന്നെ സ്വന്തം അവരെന്നെ സ്വന്തം ഫോണ് ട്ട് അവരെന്നെ സ്വന്തം പട്ചെ
ആ ആ
അതെന്നെ നന്നായി കളികും ഞമ്മളതിജെ എടപെടണ്ട ആവിശ്യ ന്നുല്യ ശര്കൊണ്ട് എത്ര നന്നായി കളിക്കാൻ പറ്റും സ്വയം പഠി
അതെ അവരെങ്ങനേനി പൊറ്ത് ന്ന് മാഷ് വന്ന് പടിപികായിരുന്നോ
ച്
ഹലോ
ഹലോ
അവരെ അവരെ പുറ ത് ന്ന് മാഷ് വന്ന് പടിപികേയിരുന്നോ
അല്ലല്ല കുട്ടികള് സ്വന്തം ഫോണ് ട്ടാണ്ട് അങ്ങനെ പടിചതാ
ഏ അത്ശരി ഇപ്പൈന് പ്പളും യൂറ്റൂബിലണ്ടാ
ഉം
അവർ ഏത് പാട്ടാന്ന് അടിച്ച അയിനൻസരി
ഫുൾ അങ്ങനെ സ്വയം കണ്ട് ആ അങ്ങനെ കണ്ട് സ്വയം പ്രാക്ടീസ് ചെയ്ത് കളി ച്ചതാ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ കാണി ഇന്നലെ വാങ്ങിയിണ്ട് കളിയൊക്കെ കാണാൻ ചെറിയ കുട്ടികൾത് പോലു
ആ അവര്ടെ ആ ഡ്രസ്സും നല്ല തിളക്കള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരു
ആ മുഴുവം ആ മുഴുവൻ അതിനായിട്ട്ള്ള ഡ്രസ്സുകളു ഇട്ട് എല്ലാരു ഒരേ പോലെ ഇട്ട്
ആ ആ
പഷെ കുട്ടിളെ കളി കണ്ടാല് ഇപ്പ ചെറിയ കുട്ടികൾ ഒരു ഒന്നാം ക്ലാസ് പഠിക്ക്ണ കുട്ടികളായാൽ പോലും നാലാം ക്ലാസ്സില അഞ്ചാം ക്ലാസ്സില പഠിക്ക്ണകുട്ടിളെ അങ്ങൻത്തെര്
കളി ആ പിന്നെർഞ്ഞ ഇപ്പൊ ത്തെ പാട്ട് മുഴുവനും അവർക്ക് കാണാപാടൊണ് കാണാതെ ഓര് പാടി നടക്കും
ഇട്ട് കൊടുത്താലും ഏത് പാട്ട് അപ്പൊർത്തെ ഒരു ഫോണില ഒരാൾ കേൾക്കണ്ടെങ്കിൽ അപ്പുറത്ത് പോലും അതിനനുസരിച്ച് മൂളും അതൊക്കെ കേട്ട പരിചയമാണ് ഇപ്പത്തെ കുട്ടിയൾക്ക്
ആഹ
അ അതേപോലെ ഇവിടെ അംഗൻവാടിലിണ്ട് രാവിലെ പോയിക്കണു രാവിലെ ഒരു പത്ത മണിയൊക്കെ ആയപ്പോൾ പോയിക്കണു.
ആ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെണ്ടാവൂലേ ആഹ
ഉച്ചക്കുള്ള ഫുഡ് രാത്രിക്കെ വൈകുന്നേരം പായസവും കാര്യങ്ങള കുന്നേരം അങ്ങനെയുണ്ട് രാത്രികൾക്കുള്ള ഫുഡും കാര്യ രണ്ട് കയ്യണെങ്കി വേണെങ്കി പ രണ്ടര ഒരു മണിയൊക്കെ ആകും എല്ലാ കുട്ടികളന്നും കഴ്യാണ്ടേ
ആ ആ കൊറ എത്ര ഹൈസ്കൂള് എ
എൽ എൽ പി എൽ പി വിഭാഗം
ആഹ അതില് ഇപ്പോ എൽ കെ ജി യു കെ ജി വരുണ്ടല്ലോല്ലേ
ഉം വേരെല്ലാം കുട്ടികളില്ലേ
ആഹ ആഹ അവ എൽ കെ ജി യു കെ ജിയും വരെ കൂടെ തന്നെയാണോ പരിപാടി
അതും വരെ കൂടെ തന്നെ
ഉം അതിന് ഓരോ ക്ലാസ്സിലും കൊറെ പരിപാടികൾ വെച്ചിട്ടില്ല ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്കി ഗ്രൂപ്പാക്കി കാണ്ട് ഉം
എത്ര കുട്ടികളുണ്ട് ഒരു ഡാൻസിൽ എത്ര കുട്ട് കുട്ടിയാളെ
ഒരു ഒരു ഡാൻസില് രു എട്ട് കുട്ടികള് അങ്ങനെയൊക്കെ ഉണ്ട്
ആ ആ
ഉം അങ്ങനെ അങ്ങനെയാകുമ്പോ ഓരോ ക്ലാസിന്ന് ഒരു മൂന്ന് നാല് പെൺ
ആ ആ ഇപ്പത്തെ ട്രെൻഡിങ്ങിന് അനുസരിച്ച് പാട്ട് വരുമ്പ ത്ര കുട്ടികള് വാണം
ആളുകള് കാണാന് അതിലേറെണ്ട്
ആ ആ ഇപ്പൊ മുമ്പ മുന്നത്തെ മുമ്പത്തെ കാലത്തെ പോലെ അല്ല ഇപ്പം എല്ലാരും ഉമ്മമാരും അപ്പംമാര് അടക്കം വരും കുട്ടികളെ പരിപാടി കാണാന്
ആ
പരിപാടി കുശ്
ആ അല്ല ഗ്രൗണ്ട് നർ കണ്ടിരുന്നങ്ങനെ പോവും
ഹലോ ഹലോ ഹലോ ഹലോ ഓ